എന്തൊക്കെണ്ട് വിശേഷം ആ കേൾക്കാം
ക്കെ നല്ല വിശേഷം തന്നെ അവിടത്തോ വിശേഷം
നല്ല വിശേഷം സുഖം
ഉം എന്താ ഏ ഫുഡൊക്കെ കഴിച്ചോ
കഴിച്ചില്ല കഴിക്കാറാവുന്നേ ഉള്ളൂ
ഉം എത്ര മണിക്ക കഴിക്കാറ്
ഞങ്ങള് എട്ടര ഒമ്പത് മണിക്കാവും കഴിക്കും
കഴിക്കു ലേ അങ്ങനെ എന്താ ഭക്ഷണം ക്കെ എല്ലാ രാവിലെ തന്നെ ഉണ്ടാക്കും ഉച്ച കേക്ക് ഒന്നാകെ വെക്കുന്നാണോ?
ആഹ് ഉച്ച ക്കുള്ള ഫുഡ് തന്നെ രാത്രിയിലും.
രാത്രിയുമൊ
ഉം ചോറങ്ങണം തികയാതെ വന്നാ കാപ്പി എന്തായാലും ഉണ്ടാവും അത്രേ ഒള്ളു. ചോറ് തികയാതെ വന്നാ എന്തെങ്കിലും വേറെ എന്തേലും ഫുഡ് ഉണ്ടാക്കും.
ഉണ്ടാക്കൂലേ ഉം ഉം അങ്ങനെ പിന്നെ എന്തായി കുട്ടികളൊക്കെ എങ്ങനെ? പഠി
കുട്ടികള് ഒരാൾ ഒമ്പതി പഠിക്കുന്നു ഒരാൾ ആ റില്
ആഹ് എന്താ പഠിക്കയാണോ ചോദിക്കാ.
ആഹ് ആഹ് ഇപ്പോ ആ ആ ഇപ്പോ അവിടെ ടി വിയി ട്ട് അങ്ങനെ അത് കണ്ടോണ്ടിരിക്കുന്നു. പടുത്തൊക്കെ കഴിഞ്ന് നാളെ സാ സൺഡേ അല്ലേ അതുകൊണ്ട്
ആഹ ആ ഞായറാഴ് ച ആയോണ്ടായിരിക്കുലെ
ഉം ഉം അവിടെ എത്ര കുട്ടികള്
ഇവിടെപ്പൊ എല്ലാരും ഉണ്ട് കുട്ടികള്ണ്ട് പഠിക്ക
ആഹ ആഹ ആ ആ
നിപ്പോ നാളെ ഞായ ഞായറാഴ്ച ആയോണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവ്ണ്ടോ
ആ ഒരു കല്യാണുണ്ട് അതിന് പോണം
പിന്ന റിലേറ്റിന്റെന്നെ ഒരു കല്യാണം ഉണ്ട് അതിന് പോണം
അതെ
ഇന്ന് പോയില്ല നാളെ പോവാന്ന് വിചാരിച്ച്
ന്ന് പോയിട്ടില്ല അതെന്തേ ന്ന് പോവാഞ്ഞേ
ഇന്ന് പോയില്ല ഇന്ന് രാവിലെ ഒന്ന് പോയി പക്ഷെ വൈകിട്ട് പാർട്ടിയൊക്കെയുണ്ട് പിന്നെ വൈകീട്ട് പോയില്ല ഇച്ചിരി ദൂരെയാ
ആ ദൂരാണ് ദൂരാവുമ്പോള് അല്ല അപ്പൊ അല്ല എന്താണ് പറയാ എന്തോ പറയാ വന്നിരുന്നു പിന്നെ മറന്നു പോയി എവിടെ വിമാനം പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങോട്ട് കേക്കുന്നുണ്ടോന്നാവോ ഹ് ഹ് ബുദ്ധിമുട്ടില്ലല്ലോ വിമാനം പോകുന്ന ശബ്ദം കേൾക്ക്ണത് ആഹ എങ്ങനെ കാലാവസ്ഥ ഒക്കെ എങ്ങനെണ്ട് മഴ ഉണ്ടോ
ഇന്ന് മഴയൊന്നുല്ല കുഴപ്പോല്ല്യ
കൊഴപ്പൊയില്ലെല്ലേ ഇന്ന് മഴയില്ലെല്ലേ ഇന്നുംകൂടി മഴയില്ല്യ ഞാനിത് മഴെക്കെയുണ്ടാവും വിചാരിച്ചിട്ട് ഒക്കെ എ ഞാനിന്ന് കൊടക്കെയെടുത്തിട്ടാ പോയിരുന്നേ ക്ലാസ്സിന് അപ്പം പിന്ന മഴെയെന്നണ്ട് ഇല്ലെനു പെട്ട് പെട്ടനായിരിക്കുല്ലാ കാലാവസ്ഥ
ആ കാലാവസ്ഥ പെട്ടന്ന് മാറിയിട്ട് പെട്ടന്ന് വെയിലും വെ പെട്ടന്ന് മഴയും വരുന്ന്
അതാണേ എ ഇപ്പം തിരുമ്പിയതൊക്കെ ഉണങ്ങി ട്ട് ഉണ്ടാവുലേ എ
ആ എല്ലാ ന നമ്മക്ക് എല്ലാം ഉണങ്ങി കിട്ടി
തന്നെ വാഷിംഗ് മെഷീനിലാണോ ഇടല്?
അല്ല അല്ലാതെ കഴുകുന്നു.
അല്ലാതെ ന്നെ വാഷിംഗ് മിഷീ തേച്ചല്ലേ? ചിലതൊന്നും ചളി പോകൂലലേ വലിയ വലിയ സാധനങ്ങള് പുതപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊ ക്കെ നമുക്ക് വാഷിംഗ് മിഷനിലിടാം അല്ലാത്ത സാധനം ആ എപ്പഴു ഇങ്ങനെ അതുവല്ല അതിന് കൊറെ കറന്റുംതൊക്കെ ആവുവല്ലേ?
ആ ആ വൃത്തിയാ എനിക്ക് അത്ര അതല്ല വൃത്തിയാവുവോഅതില് കഴുകുമ്പോ?
വൃത്തി എനിക്കത്ര വൃത്തിയായിട്ട് തോണന്നില്ല അതില് കയിക്കുമ്പോ. പിന്നെയന്ന് പറയണ്ട ആകെ ഒരു ത് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇതാക്കാം. ഉണക്കാതിലി ട്ട് എന്നിട്ട് ചിക്കാപ്പ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് മഴക്കാലത്ത് അതൊരു ഉപാ
ആ ആ നമ്മക്ക്ന്തെങ്കിലും പനിയൊക്കെ ആകുമ്പോ ഒന്ന് ഓടിക്കൊണ്ടിട്ട് കഴുകി എടുക്കാം.
ആ അസുഖില്ലഞ്ഞാലൊക്കെ നമക്ക് അത്യാ ആ അത്യാവശ്യം പിന്നെ അധിക്കന്ന് പറഞ്ഞാ കൊറേ സോപ്പും പൊടിയും വെള്ളവും ഒക്കെ വേണ്ടേ? അവിടെ ആ
ഇവിടെ ഹസ്ബൻഡ് വേടിക്കില്ല. ക റണ്ട് ബില്ല് കൂടുവെന്നു പറഞ്ഞ്
ആ അതെ കറണ്ട് ബില്ല് ഇപ്പ കറണ്ട് ബില്ല് ഇവിടെപ്പ അങ്ങനെ തന്നെയാണ് ഫ്രിഡ്ജൊക്കെ അതേപോലെ തന്നെ ആറു മണിക്കോ ഓഫ് ആക്കി കഴിഞ്ഞാ പിന്നെ പത്ത്മണിക്ക് ഇടുള്ളു. ഉം കറണ്ട് ബില്ല് കൂടുന്നേ. ആ ഒരു ടൈമില് എന്താണ് കുറച്ച് കൂടുതലാണ്. കറണ്ട് ബില്ല്ന്നൊക്കെ കറണ്ട് ആവൂ ന്നൊക്കെ പറഞ്ഞ് ട്ട അങ്ങനെ ഓഫാക്കി ഇടുന്നതാണ്. ആ അവിടെ ക്കേ. എങ്ങനെ പിന്നെ?
ഇവിടെ
അല്ല പുതിയ എന്തെങ്കിലും പലഹാരം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടേ ഇങ്ങള്?
ഞങ്ങള് അങ്ങനെ ഞാന്- ഇപ്പോഴൊക്കെ യൂട്യൂബിൽ കണ്ട് എന്തെങ്കിലുംഒക്കെ ഉണ്ടാകും.
ഉണ്ടാക്കോ ഇഷ്ടാണോ ഉണ്ടാക്കാനൊക്കെ എങ്ങനെ താല്പര്യമ ഉള്ള ആളാണോ
ആഹ അതാല്പര്യൊക്കെ തന്നെ
താൽ പ്പര്യയാണല്ലേ എനിക്കും ഭയങ്കര ഇഷ് ട്ടാണ് ഓരോന്നും ഉണ്ടാക്കാനും ഉണ്ടാക്കാന ഒക്കെ പിന്നെ യാത്രൊക്കെ പോവാൻ ഇഷ്ടാണോ
ആഹ യാത്രയൊക്കെ പോരാർ ഇഷ്ടമാണ് അല്ലത് ഞങ്ങള് ഫാമിലിയാട്ടൊക്കെ പോ സ്കൂളൊക്കെ അടച്ചന്ന പോയാ
പോവലിഡിലേ ആ ഞങ്ങളും അതേപോലെ തന്നെ പിെ യാത്രൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോകും എനിക്കും ഭയങ്കര ഇഷ്ടണ് യാത്രയൊക്കെ പോകാാന്
ആ നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നൊര് മടുപ്പാവില്ലേ
പ്പണല്ലോ പിന്നെപ്പ അധികൊന്നും അങ്ങോട്ട് പോകലി ഇല്ലെങ്കിൽ
എപ്പോഴും കുറെേ വേ അടുക്കളെ കടന്ന് വേവപ്പും തീറ്റി ഇതന്നെല്ല ജോലി
ങ്ങ എപ്പലെങ്കിലും പുറത്തിറങ്ങണ്ടേ അപ്പ ഇങ്ങനെ എടക്കതേപ്പോ തേനെക്കും ഞങ്ങൾിവിടെ അടുത്ത് പോയിരുന്നു ഇതേപോലെ മഴയത് ഒരുയ ത്ര പോയിനി ആ പിന്നെതേപോൽ തന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ മയത്ത് പുൊറത്തിറങ്ങാനൊക്കെ ഭയങ്കര രസണല്ലോ അങ്ങനെ അതൊക്കെ ഇട്ടാണ്ട് നമ്മള ഇങ്ങനെ നമ്മളെ ചുറ്റിടവിടെ തോടും പാടൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിരുന്നു ആ അവിടെ എങ്ങനെ മഴക്കെ പെയ്താലെങ്ങനെ പോ ത്തെറങ്ങുവൊ അല്ലെങ്കി അകത്ത് തന്നണോ
ഞങ്ങള് നല്ല മഴയൊക്കെ ആണെങ്കി അകത്ത്കേറും ആയിരിക്കും അത്‌ അല്ലെങ്കി മഴയൊന്നും നോക്കില്ല എല്ലോടും നനഞ്ഞ് പോകും
മാത്ര ആണെങ്കിൽ നമ്മക്ക് കൊഴപ്പില്ല എന്തും ചെയ്യാം പക്ഷെ മിന്നലും ഇടിയൊക്കെ വന്നാലാണ്ട്
ആ അത് വന്നാ നമ്മള് നമ്മള് നമ്മളെ സൂക്ഷിക്കണല്ലോ നമ്മളകത്ത് തന്നെ ഇരി- കയ്പോയ്
ആ അതാണ് പൊറത്തെറങ്ങാൻ കയൂല്ല നമ്മള് ഭയങ്കരതാണ്
മ് മ്
എത്ര പേര് മരിക്കുന്നുണ്ട് എത്ര പൊള്ളലേ-
ആ അതാണ് അതാണ് നമ്മള് ഓരോന്ന് കേൾക്കുമ്പോ നമ്മക്കൊന്നും ഇത് വരൂലുന്ന് പറഞ്ഞിരി- ന്ന് നമ്മക്കെപ്പഴാണെന്ന് ഒന്നും അറിയത്തില്ല
രാവി - ഉള്ളുവോ ഞമ്മകൊക്കെ ഇതേപോലെ അനുഭവം വര -
ആഹ ഇവിട്ണ്ട് മഴകാണു- ആഹ് അമ്മള് വെളിയിലൊങ്ങും എറങ്ങ
ഏതോരു
ആഹ്
മിന്നലൊന്നും ഒണ്ടെങ്കില് എറങ്ങൊന്നു ഇല്ല പക്ഷെ മഴയെണ്ടെങ്കി ഭയങ്കര കാറ്റെണ്ടങ്കില് കാറ്റ് കാറ്റും ഇതേപോലെതന്നെയാണ് എപ്പളാ അറിയില്ല തെങ്ങന്നും അതേപോലെ ചെലേ സമയത്ത് കാറ്റില് ഞങ്ങളൊക്കെ ഇങ്ങനെ നല്ല ആടികളിച്ച് വീഴാൻ പോകും ഹലോ ഹലോ ഹലോ ഹലോ